കേൾക്കാവോ ആഹ് ചാവുടിയൊക്കെ കഴിഞ്ഞോ?
ചായുടി കഴിഞ്ഞിട്ടില്ലാ ചോറ് വയ്കിയണ് അതേണ്ട് പിന്നെ ചായതൾപിച്ചിട്ടില്ല
നിർബന്ധാണേ ചായകുടി
ചായകുടി എനിക്ക് മാത്രം നിർബന്തള്ളു ഇവിടെ വേറാരും കുടിക്കൂല ചായൊന്നോങ്ങനെ വൈകുന്നേരം പിള്ളേർക്കൊന്നും ചായൊന്നും വേണ്ട. പാലൊ ക്കെണ്ടെങ്കി അങ്ങനെ കുടിക്കും അല്ലെങ്കി എനിക്ക് കട്ടൻ ചായ ഒരു ഗ്ലാസ് കുടിക്കണം വൈകുന്നേരാവുമ്പൊ
ശീലൊവാലേ
ആഹ് അത് ഇച്ചിരിയാണെങ്കിലും അല്ലേ തലവേദനയൊക്കെ എടുക്കും
ആഹ്. ചെലവർക്ക് അങ്ങനെ ഉണ്ടെന്നോ എനിക്ക് ഞങ്ങള് ചായൊക്കെ കുടിക്കും പക്ഷേ എനിക്ക് എനിക്ക് ഇതുവരെ അങ്ങനെ നിർബന്ധോന്നുല്ല. എൻ്റെ വീട്ടിലെക്കെ, അങ്ങനെ നിർബന്ധമായിട്ടും ചായ കുടിക്കുായിരുന്നു. ആ.. പക്ഷെ എനിക്ക് ഇത് ഇതുവരെ അങ്ങനെ ഉണ്ട ഉണ്ടായിട്ടില്ല നിർബന്ധമാന്നവലി തലവേദന, എടുക്കും എന്നാ. കെച്ചിലെട്ടെ.. അങ്ങനെയായിരുന്നു. ചായ ഒര്- ഒരുനേരം ചായപ്പെടിക്കെ ഇല്ലാഞിട്ടുണ്ടെങ്കിൽ പറയേ.. തലയ്ക്ക് പ്രാന്ത്ടിക്ണ തലവേതന എടുത്തിട്ടും വല്ലാതും പറഞ്ഞിണ്ട് ഇങ്ങനെ പറയണേക്കാ
ആഹ്.. കൊറച്ചെങ്കിലും. ആ.. ഇച്ചിരി, ഒരു ക്ലാസ് ആണെങ്കിലും കട്ടൻ ചായ കുടിക്കണം. വൈകുന്നേരം ആകുമ്പേഴേ വേറെ ഒന്നുല്ലെങ്കിലും കൊഴപ്പയില്ല കട്ടൻ ചായ ഒരു ഗ്ലാസ്സ് കുടിച്ചാ മതി.
അതേല്ലേ എന്റെ മോൾക്ക് നിർബന്ധമാ ചായ മൂന്ന് വയസ്സായോളു ആഹ് അവ എന്തോ? ഇല്ല അംഗൻവാടി പോണില്ല ആഹ് ആഹ് കിട്ടില്ല എന്നാലും അവൾക്ക് ഏറ്റു വന്നതെ അയ്യോ ഒറക്ക് ഒരു അഞ്ച് മണിയൊക്കെ ആവുമ്പഴായാലും ചെല ദിവസം ല്ല ആ സമയത്തേക്കും അപ്പൊ എനിക്ക് ഇച്ചിരി ചായ വെച്ച് തരാവോന്ന് ചോയിക്കും അങ്ങനെ പിന്നെ വൈന്നേരം ആകുമ്പോ ഈ പിള്ളേര് സ്കൂള് വിട്ടൊക്കെ വരുമ്പഴത്തേക്കുവേ ആഹ് ആ ഈ പിള്ളേർക്ക് ചായ വെച്ച് കൊടുക്കുമ്പഴത്തേക്ക് എനിക്ക് ചായ കിട്ടിയില്ല എനിക്ക് ക്ക് ചായ കിട്ടീല്ലാന്നും പറഞ്ഞോണ്ട് അങ്ങോട് ഭയങ്കരായിട്ട് ഇരുന്ന് പറയും അങ്ങനെയൊരിതാ നിർബന്ധാ അത് ഇത് ഇപ്പൊ ഞാൻ ഓർക്കും ഇത് ആരുടെ ശീലം കിട്ടിയാ
ആഹ് ചെലേ പിള്ളേ ചായയൊന്നും നിർബന്ധ്
ന്നാതെ ഉം എന്നാ പിള്ളേര് കളിയൊക്കെ കാണുവോ ചെറിയ
ആഹ്
ആഹ് ഇപ്പൊ കളി നടന്നോണ്ടിരിക്കുവല്ലേ ഫുട്
ഇപ്പൊ കളി ആഹ് ഇന്റെ മോന് അയിന്റെ അഡിക്റ്റാണ് ഉം പന്ത്രണ്ടര വരെ
ഇന്നലെ ഒണ്ടായിരുന്ന് കണ്ടോളുല്ലേ ആഹ് ഇന്നലെ പന്ത്രണ്ട് പന്ത്രണ്ടരക്ക് കളില്ലായിരുന്നോ ആഹ് ഞങ്ങളെന്നിട്ട് ഇന്നലെ പന്ത്രണ്ടര വരെ ഞങ്ങള് പറഞ്ഞു അവര് പറഞ്ഞു ഉറങ്ങല്ലേ ഉറങ്ങല്ലേന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഇരുന്നേ എന്നിട്ട് അത് പന്ത്രണ്ടര വരെ ഞങ്ങള് സിനിമ കണ്ടു ആ സിനിമ കണ്ടത് ഏതാ പ്രേമലൂ എന്ന് പറഞ്ഞ മ അപ്പൊ ഞങ്ങള് കണ്ട ഇങ്ങനെ രസ സം പിടിച്ച് ഇങ്ങനെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പന്ത്രണ്ടര ആയി അലാറം വെച്ചിട്ടിരിക്കുവാ എന്നിട്ട് അറിഞ്ഞോ അപ്പൊ ഞ ഞങ്ങള് പറഞ്ഞു മാറ്റല്ലേ ഇച്ചൂടെ കഴിയട്ടെ സമ്മതിച്ചില്ലാന്ന്ട്ട് ആഹ് എന്നിട്ട് പ്പ് ആ വല്ല്യ പിള്ളോരാ അതുകൊണ്ട് അങ്ങനെ കളി കണ്ടോണ്ടിരുന്ന് എപ്പോഴാണ് കിടന്നുങ്ങിയത് പിന്നെ ഞാൻ പോയി കിടന്നു ഹലോ ഹലോ കേക്കത്തില്ലേ ഹലോ ഹലോ ഹലോ ഹലോ നോ കേക്കാൻ പാടില്ലല്ലോ ഹലോ